ഹലോ
ഹലോ.
ആഹ് എന്താ വർത്താനം.
നല്ല വർത്താനം. എന്താവ്ട്ത്തവസ്ഥ ചായുട്യൊക്കെ കഴ്‌ഞ്ഞോ
ഉം സുഖം കൊയപ്പൊന്നുല്ല
ഞാൻ അമ്മായിനീം കൊണ്ട് ആശ്ത്രി പോയിനീ അപ്പം സമൂസൊക്കെ വാങ്ങിപ്പോന്നു
ആഹ് അപ്പന്ന് കടിയൊക്കെണ്ടേന്ലേ
ഉം സമൂസ വാങ്ങി എല്ലാർക്കും കൊടുത്തു ഞാനും തിന്നു
അമ്മായിക്കെന്തേ പർഞ്ഞു
അമ്മായിക്ക് കൊയ്പ്പൊന്നുല്ല ഗുളികൊക്കെങ്ങനെ കൊർച്ച് മാറ്റി
ആഹ്
ഗുളിക മാറ്റ്യേതും പിന്നെ ഇൻസ്ലിന്റെ അളവും ഒക്കെ ഒന്ന് അങ്ങട്ടുങ്ങട്ടൊക്കെ ഒന്ന് ചേഞ് ചേഞ്ച് വെര്ത്തി ഷുഗർ ഫാസ്റ്റിങ്ങില് ഇരുന്നൂറ്റി ചില്ലാനും
ആഹ്
പിന്നെ ഭശ്ണം കഴിചീന് ശേഷം മുന്നൂറ്റി ചില്ലാനും അപ്പൊ അളവങ്ങട്ട് ട്ടുംങ്ങട്ടും കുറച്ചൊക്കെ ഒന്ന് മാറ്റിക്ക്ണ്
ആഹ് തലവേദനക്ക് പറിയാനപ്പൊ പോയത്
അല്ല രണ്ട്മാസ അയ്ന് പോയിട്ട് അപ്പൊ പിന്നെ ഞാന് എന്താ ഈ മറ്റേ റഫീഖ ഡോക്ടകാട്ട്ണ വിവരോം ആ ഗുളികെ കുടിച്ച്ണതും ഒന്നും മൂപ്പര്ക്ക് അറീല്ല അപ്പൊ അതൊക്കെ ഒന്ന് പറയും ചെയ്യാ അത് ക കുട്ച്ചണോ അതോ മാറ്റം വര്ത്തണോ
ഇപ്പളും അതേമാതിരി ഒർക്കൊക്കെണ്ടോ
ഇപ്പൊ കൊർച്ച് കൊറവാ ഇപ്പൊ മിഞ്ഞാന്നാല്ലാന്നാ പോയിനി അപ്പൊ കൊർച്ച് ഡോസ് കൊർക്കാൻ പർഞ്ഞു ഞാൻ ഡോക്ട്റോട്
അപ്പൊ ആ ഗുളിക കുടിച്ചലില്ല
ആഹ് കുട്ച്ചല്ണ്ട് ഡോസ് കൊർച്ച്ക്ക്ണ് ഗുളികേന്റെ ഡോസ് കുറച്ചു അപ്പൊ പിന്നെ കൊർച്ച് രാവില്ത്തെ ആ നല്ല ഒർക്കൊന്നുല്ല
ഉം
വയങ്കര ഉറക്കല്ലേനോ അത് കൊർച്ച് കൊർഞ്ഞിക്ക്ണ് ന്നാലും സമാധാനണ്ട്
ഉം അപ്പൊ ഇപ്പപ്പാനാ ഡോക്ട്രെ കാണ്ച്ചിട്ടില്ല
ആ പ്പപ്പാനെ വടെ എന്താണ് ചാരംകുളം
അവടെ കാണ്ച്ച്
അവടെ കാണിചച്ച് പിന്നെ ന്ന്പ്പോ ങ്ങട്ട് പോർണോയ്ച്ചപ്പോ ഇന്ന് പോരണ്ടാർഞ്ഞു അപ്പൊ കാണിച്ചില അപ്പൊ പോന്നില പോന്നില പന്ച്ചിട്ട് പോയതല്ലേനു ഇനിപ്പോ പനിന്നും ഇല്ലല്ലോ പിന്നെപ്പോ സ്ഥിരം ഗുളിക കുടിച്ച്ണില്ലേ ആഹ് ഗുളികെ കുടിച്ചരിച്ച് ങ്ങനെ കുടിച്ച്
ഉം
അപ്പൊ പോന്നില പിന്നെന്താ
പിന്നെന്താ ന്നവ്ടയലോക്ക്ത്താ താത്ത മരിച്ചിലേ
മൈമൂൻതാത്ത ഞാൻ അർഞ്ഞിലേയ് അറിഞ്ഞിലാന്ന്ർഞ്ഞാല് ഫോണില് ഗ്രൂപ്പില് വന്നിലാ പിന്നെ ആ ചിന്നുട്ടപ്പളാ ഞാൻ അറീണത്
ആഹ്
രാവിലെ സുനുന്റെ കുട്ടിന്റെ എന്താ യൂണിഫോം അടിച്ചാണ്ടെയ്ന്ന്
ഉം
അത അടിച്ചാം വന്നപ്പം സുമി നമ്മള് സിറ്റ് ഔട്ടിന്റെ അവിടെന്ന്ങ്ങാണ്ട് പറഞ്ഞു നോക്കിം കുഞ്ഞുമോൾ താത്ത ഈ പിന്നെ ഇതിനെവിടെയോ ഞാൻ കണ്ട്ക്കണല്ലോ പറഞു. അയില് നല്ല പരിചയമുളള മൊഖല്ലെ ഞാൻ നോക്കട്ടെ അതില് ഞാൻ പറഞ്ഞു ഇത് പടി മൈമൂന താത്ത അല്ലെ. നമ്മളെ അവിടെല്ല മൈമൂന താത്ത അല്ലെ അപ്പോ നോക്കുമ്പോ ന്നാ ഒന്നുല്ല ഓളർഞ്ഞു ഇപ്പട്ടതാണ് ഗ്രൂപ്പിൽ എന്താ ഏതാന്നൊന്നുല്ല ഫോട്ടം മാത് ത്രൊള്ളൂ പർഞ് മരിച്ചാവലേർഞ് ഞാൻ പറഞ്ഞു മരിച്ചാ കൊഴപ്പൊന്നു െല്ലയ്ന്നു ഇനി മുപ്പതിക്ക് ഇനിയിപ്പോ അസുഖങ്ങളുണ്ട് കടപ്പിലൊന്നല്ല
ആഹ്
അസുഖങ്ങളണ്ട് കിടപ്പിലൊന്നുംല്ല പലെ അസുഖംഉണ്ട് ഷുഗറും കിഡ്നിയും നീരുംഒക്കെ ആയിട്ട് പലെ അസുഖങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ സുഖല്ലാതെ കെടക്കയാണെങ്കിൽ ഇപ്പോ ഇന്നലെ കുടരിക്കലിനൊന്നും ഞാനൊളപ്പം കണ്ടീനി മരുളെ അപ്പൊന്നും പറഞ്ഞതും ഇല്ല
ഉം
പിന്നെ ഇപ്പം മരിച്ചുന്നുല്ലത് ചിന്നൂ
ആഹ് ഓള് ഫോട്ടോ ഇട്ടപ്പളാ ഞാനും കണ്ടത്
ആഹ് അപ്പളാണ് ഞാൻ കണ്ടത്
ഉം
ഞാൻ വിചാരിച്ചു വൈകുന്നേരക്ക ആയിരിക്കും മയ്യത്ത് എടുക്ക.
അപ്പ തന്നെ എടുത്തോ.
ആഹ് ഉച്ചന്റെ മുന്നെ എടുത്ത്ക്ക്ണ്. അപ്പോ രാത്രി മരിച്ച് ക്ക്ണ് കരണംഎന്നോട് ശെരീഫാക്ക.
തന്നെ
ട്രഷർ ഷെരീഫാക്കാനെ വിളിച്ചു പോയപ്പോ ശരീഫാ എന്നോട് ചോദിച്ചപ്പ ഞാൻ പറഞ്ഞു എപ്പള മയ്യിത്ത് എടുക്കാ ചോദിച്ചപ്പോ അത് മയ്യത്ത് എടു ഇതൊക്കെ തന്നെയായിരുന്നു.
ഏഹോ
ഉം അറിഞ്ഞില ആഹ് ഇപ്പറത്തെ അബികുട്ടിയാക്ക ഇന്നലെ പോയപ്പോ സുഖല്ലാതെ ഇന്നലെ തീരെ വജ്ജാ ചെല ദിവസം തീരെ വൈക്കൂല.
ആഹ വർത്താനം പറയണോക്കണ്ടോ?
അൽവി കുട്ടിയാക്കെ
ആഹ്
ആഹ് വർത്താനം പറയും നമ്മളോടൊക്കെ ഇങ്ങനെ പറയണ്ട്.
ഉം
പതുക്കെ ഇങ്ങനെ ഓക്സിജൻ വെച്ച് ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോ ചോറ്ന്നെന്നു.
ഏഹ്
പിന്നെ ചോറ് ന്നല് കഴിഞ് വന്നപ്പോ അപ്പോ പിന്നെ കെതപ്പ് തുടങ്ങി അയില് പിന്നെ ഓക്സിജൻ വെ ച്ചു വേഗം
ആഹ് തീരെ കയിണില്ലല്ലെ ഓക്സിജൻ ഇല്ലാതെ.
ഉം ഉം ചല ദിവസം ഇങ്ങനെയാണ്. ന്റെ കുഞ്ഞിമോളെ രാവിലെ ഇങ്ങനെ ഒരടങ്ങേറാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചെല ദിവസം സം ണ്ടാകുള്ളു ഒരീസം നല്ലതകുമ്പോ ഒരു രീസം നാളെങ്ങൾക്ക് ഭേദാവും ഇന്ന് മയന്റെ ഇത് ക്കെണ് പറഞ്ഞു മഴയൊക്കെ ഉണ്ടാവുമ്പോതികധികായ്ക്കാരം ശ്വാസ ത്തിനൊരു തിങ്ങല. വെളുത്ത്ക്ക്ണ്ങ്ങ്ട്ട്.
തന്നെ തടിയൊക്കെ.
തടിക്ക് കൊയപ്പൊന്നുമില്ല. ഭക്ഷ്ണം. ഉം ഭക്ഷണം കഴിക്കലൊക്കെ കൊറവാണ് ഉറക്ക് കൊറവാണ്
ഉം
രാത്രി ഒരു മണിയാകുമ്പോ ഇങ്ങനെ ഉറക്കം ഒഴിഞ്ഞ്. പിന്നെ ഇന്ന് ല്ല ഒന്നാമത് ഇങ്ങനെ ടെൻഷനും പേടിയും.
ടെൻഷൻ ആഹ് അതുണ്ടാവൂം ഉള്ളൊക്കെ നല്ല പേടിണ്ടാവും.
ഉം
മക്കളൊന്നും വന്നിട്ടില്ലല്ലോ?
ഉം ഉം മക്കളൊന്നും വന്നിട്ടില്ല പെരീക്കാണെങ്കിൽ പോകാ പണി കഴിഞ്ഞിട്ടില്ല. കക്കൂസ്കുഴി കുത്തീക്ക്ണ് പറഞ്. ഇഞ്ഞും ഒണ്ട് ഒരുപാട് പണി എന്നൊക്കെ പറഞ്ഞു.
പോകാൻ നല്ല പൂതിയു ണ്ടാവും.
പിന്നെ എന്താ ഓൾക്ക് വേഗം. ഇ എന്തെങ്കിലുമൊക്കെ പണിച്ചെച്ച് കണ്ടാണ് പോയി കൂടിയ.
ആഹ എന്നന്നെ വെറുതല്ലേ പിന്നീട് അതൊരു സങ്കടമായിമാറാന് അത്.
ആഹ് ഒന്നും ആസ്പപത്രിക്ക് കൊണ്ട് പോയിട്ടാണെങ്കിലും ഒന്നും ചെയ്യാനുംല്ല. ഒന്നും കാട്ടാനുംല്ല.
ആഹ് അങ്ങനെ
അപ്പം ചെയ്യാൻ പറ്റൂല്ല നാലാം സ്റ്റേജ് ആണ്.
മുന്നും അല്ലല്ലേ
ശ്വാസകോശത്തിന് എന്തേങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. ഓക്സിജം ഉം കൊറച്ച് എന്താ പറയാ കൊറച്ചേരം നിക്കുമ്പോക്ക്നെന്നെ ശ്വാസം കിട്ടണില്ല പിന്നെ എങ്ങനെ ഇപ്പോ എന്തെങ്കിലും ചെയ്യാ
ആഹ്
ഓക്സിജൻ ഇല്ലാതെഇപ്പം നിക്കാൻ കജൂല പിന്നെ ഡീയിലൊക്കെ രണ്ടീസം ഇപ്പം ങ്ങനെ മാറ്റി ച്ച്ങ്ങാട്ട് കൊലയിമ്മലൊക്കെങ്ങെനെ വന്നിരുന്നീനി ന്നൊക്കെ പറഞ്ഞു
ആഹ് അങ്ങനെയൊക്കെണ്
ആഹ്
ഊരവേദനയൊക്കെ കൊറവുണ്ടോ?
ഊരവേദന കൊറവുണ്ട് ക്ഷീണം കോട്ടാവിടന്നെ എന്നിട്ട് പാസ്യിട്ട ആശുപത്രിയിൽ പോയി വന്ന് ഞാൻ ഇവിടെ പൊതച്ച് മൂടിയാണ്ട് കെടന്ന്
ആഹ് ആഹ് ആഹ്
ന്നിട്ട് ഇപ്പ ഇങ്ങനെ എഴിച്ച് നാളെപ്പം ഞ്ഞി യൂണിഫോമും കോട്ടൊക്കെ കൊടുക്കാണ്ട്
മ്
അപ്പം മെഷിമ്മെക്ക് ഇങ്ങനെരിന്നെനി റിഷാനിം ഓളെ അമ്മായിമ്മീം
ഓല് അങ്ങട്ട് ആദ്യായിറ്റ് വരല്ലേ
ആഹ് അങ്ങട്ട് അദ്യായിറ്റ് വരാ അവിടുക്കാ നട്ടപ്പാതിരാക്ക് ആ കാട്ട്
ആഹ് രാത്രി വര്ല്ണ്ടേനി
ഉം വന്നിട്ട് സമാധാനായി നല്ല പൊരലേ എന്നൊക്കെ പറയണ്ട്
ആഹ്
ഓല് എത്ര കൊല്ലായി വാടകയക്ക് നിക്കല് ലോടത്തീട്ട് ഞാൻ ന്റെ കുട്ടിക്കാലത്ത് കാണലൊട്ത്യാ ഓല് വാടകക്ക്
ഓല് ഇപ്പളും വാടകക്കെന്നെ
ഓല് ഇപ്പളും വാടകക്കെന്നെ ആന്നെ പറയണതേ ആക്കെ പഠിച്ചോൻ ങ്ങട്ട് കരുതണ്ടേ ന്നാ പിന്നെ യൂസ്ഫാക്കാക്കുംല്ല മ പെരവാണെന്നില്ല ചിന്തയന്നും ഇത്രയും കാലമായിട്ടില്ലെങ്കിൽ മക്കളൊക്കെ പെരായി റ്റങ്ങാണ്ട് ങ്ങട് പോയിക്കോട്ടെ മറ്റോ ൻ പോയി ഞ്ഞി ഇവരും അങ്ങനെ പെരാച്ച് പോയി
വീടൊക്കെ ഒരു വിധിയാണ് പടച്ചോൻ കര്ദ്യാലെന്നെ വരുള്ളൂ
ആന്നെ ഉ മ്മകള് പറഞ്ഞത് ഉമ്മാക്ക് ഇപ്പൊ പറയുമ്പം നാലാൺ കുട്ട്യാള് ഏ ന്ന്ട്ട് ഇത്രീ കാലം മ്മ വാടകക്ക് ഇപ്പളും ഒരു പെരല്ല
ആഹ്
അങ്ങനെ പറയേനി
അങ്ങനെയൊക്കെ ആലോചിച്ചാ നമ്മക്കൊക്കെ വേ പെരേ ആയി
പിന്നെ അങ്ങനെ എത്ര ആളുണ്ട് ഇപ്പൊ ശെരീഫ്
മ് ഓലോ ഓല് ഇപ്പളും വാടകക്ക
അതാണ് പെരക്കും ഒരു വിധി ഭാഗ്യം വേണം
ഇണ്ണി ഓലൊക്കെ ഓലന്ന് വാടകക്ക് നിക്കല് തൊടങ്ങീക്ക്ണ്
ഓ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്
കുറേ ആൾക്കാരുണ്ട്
നമ്മളെപ്പോ പടച്ചോൻ വാടകക്കൊന്നും പോകാ
പോകാതെ കഴിച്ചിലാക്കി തന്ന് അതെന്നെ വല്യ ഹൈറാ
ഉം വാടക കൊടുന്താകാട്ടാ വാടകക്കൊ ക്കെ ആണെങ്കിൽ
മ് മ്
ഒരു മാസം ഇതാ ആറിോക്കും ഉം ചക്ക കൂട്ടാൻ
എന്നിട്ട് ടേസ്റ്റില്ലേനോ ഏ
എന്തേയ്
അല്ല പൊന്നു പറഞ്ഞ മധുരം കമ്മിയാണ്
ഏഹ് ചക്കക്കൂട്ടാനല്ലേ മധുരം
ആഹ് ചെറിയരു മധുരമാണ്ടേ അവള ടേസ്റ്റ്
ആഹ അതു തന്നെ കൂട്ടാൻ എ മോദിക്കാം ഉ പെണ്ണു മാത്ര കേണ്ടതന്ന
അവിടെയുണ്ട് ചക്ക
പെണ് മാത്രും നല്ല പോലി വരിക്ക ഇനി അപ്പോ ആഹ വുന്ന രാത്രി വന്ന്
ആഹ
അപ്പം അതിന് വന്നൊരു കഷ്ണം തന്നീ ചെറിയ കഷ്ണേന അതും പിന്നെ സാഹച്യംന്ന് കുറച്ച്ു കൊടുത്ത്
ഏ ബാക്കിയോ
നോക്കേട ഇണ്ട് ഇനി ഫ്രിഡ്ജിന്ന് മാറ്റിക്കണം പൂപ്പിച്ചാലും പച്ചക്ക് പൂത്ത് വാടി ഉ
അപ്പൊ പോത്തത് കഴിക്കാം
ഉം കൂട്ട കഴിക്കാനും മാറ്റിക്കണം
ഉം
ഇത്വരെ എടുത്ത വച്ചിട്ടില്ല ഫ്രിഡ്ജ ഒന്ന്
പളം പ്രറജിത തന്നെ
ക ഫഴോഫടുത്ത തന്നെ
ഫ്രിഡ്ജിലാണ് വെച്ചാ പിന്നെ അതൊന്നും ആകൂലല്ലേ
ഉം ഒന്നാവൂല
ഉം
നന്താ കൂട്ടാനൊക്കെ
ഇന്നലെ ഇറച്ചി വാങ്ങിയതുണ്ട് പിന്നെ മോര്യാച്ചീക്കണ് കൊറച്ചന്റെ പപ്പടം പിരിക്കണം
ഉം
ഒന്ന് ഓമ്പല്ലേ ഇനി ഉൽക്കൊക്കെ അപ്പൊ പിന്നെ അത് മാത്രം ഉണ്ടാക്കിയങ്ങണ്ട് ഉ ഞാൻ
എന്നിട്ട്ന്താ തൊറക്ക ഉണ്ടാക്കി
അപ്പം ഇറച്ചിക്കറിയില്ലേ
ആഹ്
പിന്നെ മാങ്ങ ഇണ്ട് പൈനാപ്പിള് ഇണ്ട്
മ്മ് മ്മ് ഫ്രൂട്ട്സ്
ഉം പൈനാപ്പിള് അവിടെ അവിടെ ഉണ്ടാക്കിയതാണ തൊടുവൽ അവിടെ ഇണ്ടായതാണ് മാാങ്ങ പിന്നവിടുന്ന് വാങ്ങിക്കോടന്ന
ആഹ് അ ആഹ്
അതൊക്കെ തന്നെ ആഹ് പൂളണ്ട് പിന്നെ അയലോക്കത്തെ ഒരു താത്ത പൂള തന്നിന് അത് കൂട്ടാൻ വെച്ച്ക്ക്ണ്
ഏഹ്
ഇപ്പാക്ക് പിന്നെ അത് മതിയല്ലോ അപ്പൊന്നും വേണ്ട പൂളായ മതി
ആഹ്
മ്മ്
ചിന്നു ഇന്ന് പിന്നെ എന്താ ഇ ഒരു കുട്ടിനെ കിട്ടിയേക്കണ്
ഏഹ് ആഹ് ഇന്ന് ക്ലാസ് ഇണ്ടല്ലല്ലേ
മ്മ് ഏഹ് എൽ കെ എൽ കെ ജി അല്ല അയിന്റിം തായെണ്
ഹാവൂ ന്നട്ട് എങ്ങനെയാണ് അയിനെ ഇരിക്കെ
അയിനെ ടുത്തും ഉം അയിന്റെ കുട്ടിന്റെ ഇമമിം കുട്ടീ പാടണ്ടേനീ
ഏ ഹ്
ന്നട്ട് പിന്നെ പട്പ്പിച്ചോടുത്ത് ഓൽക്ക് ഇഷ്ടായിക്കണ് ഒരു വർഷത്തേക്ക് കൊടുത്ത്ക്ക്ണു ഓൾക്ക്
ഏ ഹ്
ഒരു വർഷത്തില് നൂറ്റയിമ്പത് ഡേൺഷിപ്പും നൂറ്റയിമ്പ് ക്ലാസ്സാ ഇപ്പോ നൂറ്റി അറുപണ്ട് ഒരു വർഷത്തേക്ക് ചെലോൽ ക്കൊ ഇരൊത്തഞ്ചീസോ
അങ്ങനൊക്കെ
അങ്ങനൊക്കെ കിട്ടുള്ളൂ ചെലോൽകൊക്കെ
ഇതാവുമ്പോ സുഖ ആയല്ലോ ഒറ്റ കുട്ടിനെ നോക്കിയ മതി.
ഒറ്റ കുട്ടിനെ നോക്കിയ മതി മറ്റേത് ഉം വേറെ വേറെ കുട്ടികളെ ഇങ്ങനെ എട് ക്കണം ഇതാവുമ്പോ ഒരൊറ്റ കുട്ടി
ആ സമയം മക്ക് ഇഷ്ടള്ള സമയം പറഞ്ഞാല് കിട്ടും ചെയ്യൂലേ
ഇഷ്ടള്ള സമയം പറഞ്ഞാ കിട്ടോ അങ്ങനെ ണ്ടോ മൂന്നരക്കാണ് ആഹ് മൂന്നരക്കാണ്
ആ ന്നാ വേറെ പ്രീസ്കൂളന്തിലേലും പോണ്ടാവും പ്ലേ സ്കൂള് എന്തേലും ആഹ്
മൂന്നരക്ക് പറഞ്ഞീന് ഇന്നിപ്പം ഓല് ആ പിന്നെ വനെ സ്കൂക്ക് കൊണ്ടരാൻ പോയപ്പോ
ഉം
ഇഞ്ഞി പ്പോ വാവ പോകുമ്പോളേക്കാരം എടങ്ങേറ്
ആഹ് അപ്പൊ ടൈം അൻസരിച്ച് മാറ്റേണ്ടി വരും
മാറ്റണ്ടെ എങ്ങനെ മാറ്റാൻ ഓല് ഓ